ഹലോ ഹലോ
ആ കേൾക്കണ്ട് കേൾക്കണ്ട്.
ആ പറഞ്ഞോളു? എന്തൊക്കെയാണ് വിഷ് -നല്ല വർത്തനം.
ഇഷ്ടല്ലേ എന്താ, പറയണേ, ആ.. നല്ല വർ.. വർത്താനം, സുഖാണ് എന്തായവിടുത്തെ വർത്താനം
ഓ, ഇവിടെയും സുഖം തന്നെ
ആ.. മഴ ഉണ്ടോന്നേ മഴയുണ്ടോ, ഇന്നു മഴയൊക്കെയുണ്ടോ അറിയ ഇന്ന് നല്ലമഴയാണല്ലേ, ഓ.. നല്ല മഴയായല്ലേ മക്കളൊക്കെയെന്താ ചെയ്യണേ? മക്കളൊക്കെയെന്താ ചെ.. പഠിക്കായല്ലേ മറ്റേ ഫുഡൊക്കെ ആയോ ഫുഡൊക്കെയായോ? ഫുഡായീല്ലേ കുളികഴിഞ്ഞു. ഫുഡൊക്കെയായി, കുളിയുംകഴിഞ്ഞൂല്ലേ?
ഓ.. ഫുഡൊക്കെയായി. കുളി കഴിഞ്ഞു.
ആ.. ഫുഡൊക്കെയൊരു മണിയാകുമ്പോ കഴിക്കോ?
ആ.. നമ്മക്കെപ്പളാവിശക്കണേയപ്പൊ കഴിക്കും.
ഓ.. അങ്ങനെയല്ലേ ശരി പിന്നെയെന്താ, വർത്താനം കേക്കൊക്കെയുണ്ടാക്കിണിണ്ടോനിങ്ങള് ആ.. ഫുഡായി ഫുഡൊക്കെ റെഡിയായി, ഇന്നു സ്കൂളില്ലാത്തോണ്ട് കൊറച്ചുനേരം വൈകി യിങ്ങനെ കൊറച്ച, സ്കൂളില്ലെങ്കിൽനമ്മുക്കങ്ങനെയാണ്
ഓ, അങ്ങനെ തന്നെയാണ്
ശ അല്ലെ അ സ്കൂളുണ്ടേ പിന്നെ പെട്ടെന്നുരാവിലത്തെ തന്നെ എല്ലാം ആകുവല്ലോ ഇന്നു സ്കൂളില്ലാത്ത കൊണ്ടിങ്ങനെയങ്ങോട്ട് പിന്നെ മയ അയോണ്ടെ ആ... ഇന്നു, ചാ പ്രെഷറു ണ്ടെന്നുകൂട്ടിയോ, മക്കളിവിടെ ഉണ്ടാവുമ്പോളേ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാക്ക.. ഹും..
ആണ്, എന്താ ബിരിയാണിഅങ്ങനെയെന്തെങ്കിലേ
സുമാതിരി വെച്ചിട്ടുണ്ട്. പപ്‌സില്ലേ ആ, ചിക്കൻ ഫ്രൈ.. ഹസ്ബൻഡിന്നില്ല, ഒരുകല്യാണമുണ്ട്. അവൻ വർക്ക്ഷോപ്പിൽ ആ. ഹം
ഏ
പിന്നെയങ്ങനെ ഒറക്ക മൊഴിവാകുമ്പോ പിന്നെഓല്, എന്നും പിന്നെ സ്കൂളിലങ്ങനെ പോകലില്ല അപ്പോമിന്നു റക്കമൊഴിവാകുമ്പോഴാണ് അങ്ങനെയെന്തേലും പിന്നെ ആ.. ഉണ്ടാക്കും., പിന്നെ പിന്നെവെള്ളിയാഴ്ച പിന്നെ നിർബന്ധമാണല്ലോ പള്ളിന്റെ ദിവസം ആ.. അങ്ങനെയാണ്. അന്നും പിന്നെയൊരു കോഴിയു നമ്മളുനോക്കും.
ഏ.. വെള്ളിയാഴ്ച നിങ്ങൾക്കൊഴിവാ
ഏ.. വെള്ളിയാഴ്ച കഴിവില്ല. പക്ഷേ വെള്ളിയാഴ്ച ഒഴിവിപി ടെയുണ്ടാവും, പള്ളിക്ക്. പള്ളി, ആ.. ആ.. അപ്പൊ പിന്നെ ഫുഡിനുണ്ടാവും. അപ്പ പിന്നെ വെള്ളിയാഴ്ച ഞങ്ങളു പ അതെയെന്തെങ്കിലു മുണ്ടാക്കും. ഏ.. പള്ളിന്റെ ദിവസായോണ്ടാ, അതു പിന്നെ അതിങ്ങനെ തുടരായിട്ട് അങ്ങനെവരുന്നോ അതു പിന്നെഓല്‌ ഫുഡിനുണ്ടാവും ചെയ്യുമ്മ വലിയമക്കളു കോ.. കോളേജിലാണ്. ചെറുതാണ്, ആ.. ചെറുതെട്ടില്.
എട്ടില്, ആ..
എട്ടില് അ.. പിന്നെഓലുണ്ടാവും ഫുഡൊക്കെയുണ്ടാവും, ആ.. വലിയ മക്കടെകൈയ്യില് നിങ്ങളുഫ്രീയല്ലാ, നിങ്ങൾക്ക് വല്യതായിട്ട്ണ്ടാവുവല്ലേയല്ലേ
ഇല്ല, വലിയതെട്ടാം ക്ലാസ്സിലാ
ഇതായല്ല നോക്ക പിന്നെ നമ്മള് ഫ്രീയാവും. ആം.. ശരി ഏ.. വല്ലനാട്ടിലുണ്ടാവൂലേ ആളുകള ഇതിലുണ്ടോയ തോ ഗൾഫിലോ. ആ ഇതിലുണ്ടാവും, പിന്നെ നമ്മ ചെയ്യവൂലല്ലോ നമ്മള്.
ഇല്ലല്ല മ് വേറെന്താങ്ങനെപോവ്ണ് ങ്ങളെ ങ്ങനെ കുക്കറിലാണ്ടാക്കിയെ
എ ആ കുക്കർൽണ്ടാക്കിയെത് കുക്കറിലാ പെട്ടെന്ന് പണികയ്‌യല്ലോ മയയൊണ്ട് മ്മക്ക് തീകൂട്ടാമടിയല്ലേ അത് കുക്കറിലത്പെട്ടെന്ന് അയിന് അതൊക്കാവുമ്പോ കുക്കർ തന്നെയാണ് ടേസ്റ്റ്ണ്ടാവുള്ളു
അതെല്ലേ ആ
പിന്നെയമ്മള് മന്തി ബിരിയാണിയൊക്കെ ഉണ്ടക്കുമ്പോപിന്നെ അമ്മള് അരി തിളപ്പിക്കുവല്ലോ അത് പിന്നെഞാന് അടുപ്പത്താക്കും ഉ എന്നിട്ട് കുക്കർക്കിടും അങ്ങനെ ഉം അതാവുംമ്പോന്നെ ഗ്യാസും ആ പിന്നെ അമ്മള് രണ്ട്നേരത്തിനുല്ലേ ഫുഡ്ണ്ടാക്കല്ലേ അപ്പൊപിന്നെ കൊറച്ചൊക്കെ വാണ്ടിര്യല്ലോ ഉ പിന്നെ അങ്ങനെ
ഏ എന്താവല കൃഷികളൊക്കെണ്ടോ
ചെടിണ്ടാകും ചെടിം ചെറുതായിറ്റ്പ്പൊ മയയോണ്ട് കൃഷിയവുംങ്ങനെ വള്ളം നിക്ക്നെ സ്ഥലയോണ്ടേയ് ചെറുതായിറ്റൊക്കെ ആ ആ പാടാണ് അപിന്നെ ചെടിയൊക്കെങ്ങനെ ചട്ടീല് ണ്ടാക്കുംന്നല്ലാതെയ് പി ആ മറ്റേ മഴ ആയോണ്ട് കൃഷിങ്ങനെ അമ്മള് ചട്ടീല്ണ്ടാക്കണ കൃഷികള് മൊളക് അങ്ങത്തൊക്കെണ്ട് അല്ലാതെ ആ ആ ചെറുതായിറ്റ്ണ്ട് ഈ മയ എണ്ട് യ്കും മയന്റെതായോണ്ട് പറ്റൂല ഒക്കെ വള്ളത്തില്ങ്ങനെ പിന്നെ അപ്പ പറ്റ്ണ്ടാവൂല
ഇവിടിംയങ്ങനെന്നെ ചെറുതായിട്ടൊക്കൊള്ളൂ വീട്ട്ക്കാവശ്യല്ല ചെറുതായി
ആ അങ്ങനെ അങ്ങനെണ്ട് അങ്ങനെങ്ങനെടുക്കും പിന്നെ ചെറുതായിട്ടൊക്കെ ചെടിപിന്നെനന്നായി ചെടിനോട്ഭയങ്കര ഇഷ്ട്ടാണ് അവ ചെടി നല്ലായിട്ട്ണ്ടാക്കും ആ ചെടി അകത്ത് ഉള്ളിലും പുറത്തൊക്കെണ്ട് ഇൻഡോറും ഔട്ട്ഡോറുംക്കെണ്ട് അ ചെടിനോടൊരു ഇഷ്ട്ടായിനിം അതാ അതാധ്യേ അങ്ങനേണ്
ഇങ്ങളെങ്ങനെ വാങ്ങി പിടി
വാങ്ങിയതുണ്ട് പിന്നെ വീട്ട്ന്ന് കൊണ്ടരും അങ്ങനെയൊക്കെണ്ട് വാങ്ങും ചെയ്യും
സ്ഥലത്ത്ന്ന് കാണുമ്പോല്ലെ
ആ അങ്ങനെ അങ്ങനെ കൊണ്ടരും പിന്നെ വീട്ട്ന്നും കൊണ്ടരും എവിട്ന്നേലൊക്കെ പോകുമ്പോ അവിടന്നൊക്കെകൊറച്ച് കൊണ്ടുരും
ആദ്യൊക്കെ ഉണ്ടായിനിട്ടോ അങ്ങനെ നട്ടുപിടിപ്പി ക്കൽ ചെടികളോടൊക്കെ താല്പര്യം ഇപ്പൊകൊറവാ ഇപ്പൊനിന്ന് തിരിയാ സ്ഥലല്ല ഒഴിവില്ലല്ലോ
ആ അതൊണ്ട്ല്ലേ ഏ അയ് ശരി ഏ ഞാന് പിന്നെണ്ടാക്കും ഇൻക്ക്ഷ്ടാണ് പിന്നെന്താ വേറെന്താ വർത്താനം ഇങ്ങക്കെന്താ ഫുഡ്
ഇൻക്ക് സാദാചോറും മീൻ കറിയും മീൻ കറിയും
മീൻകറീലെ ഇൻ ണ്ടാവും എല്ലാരും ഉണ്ടാവുംല്ലേ ഫുഡിന് ലെ ഉച്ചക്ക്
ഇല്ലഞാനും ഒരാളുവെണ്ടാവൊള്ളൂ പിന്നെ ഓൽക്കൊക്കെ കല്യാണണ്ട് വല്യയോനും ഓലപ്പാക്കൊക്കെ ആ കല്യാണണ്ട് അപ്പൊഓല അതിന് പോയി
പിന്നെ
എ
പിന്നെ ആ ശരി പിന്നെ എന്താ പിന്നെങ്ങള് പറ വർത്താനെക്കെ പറി
എങ്ങനെ ഇന്നലൊക്കെ മഴ ഉണ്ടായിരുന്നാ
ഏ
ഇന്നലെ മഴ ഉണ്ടായിരുന്നയ്കാ
ഇന്നലെ മഴല്ലേ ഇന്നലെ നല്ല വെയിലുവാ അള്ളാ ഇന്നലെ മിറ്റത്ത് കൊന്ന ഇറങ്ങ ഇന്നലെ മിറ്റ മുറ്റത് ഇട്ട് ഓലുപുറത്തു പോയി വെയില കൊണ്ട് നല്ല വെയിയില് ആ
ആ ഇവിടെ അങ്ങനെയ്നി ആ ഇന്നലത്തെ വെയില് കണ്ടപ്പോ ഇന്നും ഇും മഴ ഇപ്പ അടുത്തൊന്നും മഴ ഉണ്ടാവുലാവിജാ
ആ അത് ശരി ശരിയാണത് പക്ഷെ ഇന്ന് രാവിൽത്തെ പിന്നെ മഴയാണ്ട് മടിയവാ നീ കാലൊക്കെ ഒരു ഉണ്ടാവല്ലോ ഒന്ന് നമ്മുക്ക് ഇന്ന് ഫുഡ് ആ അ ത്ശരിയാവുല ഇപ്പ നമ്മള് നോമ്പോല്ലേ ഇനി അപ്പൊ കൊറച്ച ദിവസം നോമ്പോ ആയിക്കാണ്ട് നോമ്പ്എല്ലേയിന്നോ
ഉ ഇങ്ങനെ എങ്ങനെ കുളിയൊക്കെ കഴിഞോ
ഇഞ്ഞൊന്നുല്ല ഇഞ്ഞങ്ങനെ വെർത ഇരിക്ക ആ ഇനി ഒന്നും പണില്ല ഫുഡ് കഴിക്കാ വെറുതെരിക്ക
പ്രത്യേകിച്ചൊന്നുല്ല
ഏ ഒന്നു ല്ല നമ്മള് ഇങ്ങനതന്നല്ലേ വെറുതെങ്ങനെര് കാ ഇരുന്ന് ഇരുന്ന്ഇരുന്ന് മടക്കും എന്തേലൊക്കെ പിന്നെ അടിക്കും ചെറുതായിട്ട് ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് ഒക്കെ അടിക്കു ഞാൻ അപ്പ ഞാൻ ചെലപ്പാ ആഹ് ചെറുതായിട്ട് നല്ല വല്ല്യ അടിയൊന്നുല്ല ന്നാലും ചെറുതായിട്ടൊക്ക അടിച്ചെടുക്കും ഇനിക്ക് പിന്നെ ഞാൻ ഇനിക്ക് എനക്ക് ഇല്ലത് അടിക്കും ഇനിക്ക് പിന്നെ ഒരു ഡ്ര ഒരു ക്ലോത്ത് കിട്ടിയാൽ അത് ഓരെ മോടൽ ഇങ്ങനെ അടിക്ക ഇങ്ങനെ നമുക്കൊന്ന ഒരു മൂട് തോന്നന പോ ആ അല്ല അങ്ങനന്നാ അങ്ങനെന്നെ പഠിച്ചതാണ് പൊൻത്തൊന്നും പോയില്ല അങ്ങനെ പഠിച്ചതാ ഉം
ഞാനും അടിക്കൊക്കെ ചെയ്യും ചെറുതായിട്ടക്കെ ഞാനും അടി
അടിക്കൂലേ ഏ അ ശരി ആ നമ്മക്ക് ആവശ്യല്ലത് അടിച്ചാ തന്നെ
ആഹ് അതാണ്
ആഹ് ഇപ്പൊ പൊർത്ത് കൊടുക്കൂലാ പൊർ ഇൾതൊക്കെ നല്ല റൈറ്റാണ് ആ അതുകൊണ്ട് പ്പ ഞമ്മള ആവശ്യത്തിന് തന്നെ നല്ലതായി
പിന്നെ വീടിന്റെ അടുത്ത് ഇല്ലോലൊക്കെ കൊണ്ടൊന്നെരുട്ടോ മാക്സി ഷേപ്പ് ആക്കാൻ ചുരി ദാർഴഅങ്ങനെക്കെ കൊണ്ടന്നെരും വീട്ടിന്ന്
ഞാൻ പിന്നെ അതന്നെ എങ്ങനെ ശേയിപ്പാക്കാനറിയല്ലേ
ഉം അതെ
എനിക്ക് പിന്നെ ഞാന് ഈ നൈറ്റി തൂണിയൊക്കെ എടുത്ത് കണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട്
ആണോ ഏഹ്
കഫ്താനൊക്കെല്ലേ കഫ്താനയിട്ട് ആ അതൊക്കടിക്കും അത് ചുരിദാർ ആ അങ്ങനത അ ഏ നെറ്റിം ചുരിദാറു ഏതാ മോഡലടിക്കും പിന്നമ്മള് കുട്ടികൾ ഒന്നും അങ്ങനെ അറിയുക
ഇല്ലല്ലേ ഇൻക്കന്താ തന്നെ ഒരാള് വന്നാല് അളവ് ഇട്ത്ത് അടിക്കാൻ എൻക്കറീല്ല ആരെങ്കി അളവിന് ഡ്രസ്സ് തെരാണെങ്കിൽ
അതെ ആ അങ്ങനെ അത് സുഖാണ് അത് ശെര്യണ് ആ അതെന്നേണ് ഇൻ്റതും പ്പം തന്നെ ഡ്രസ്സ് ഒപ്പം കിട്ടണം മ് ആ ബോഡി മെഷർമെന്റ് അറിയൂല അ ഹാ അ ആ അതെന്നെ അയ് ശെര്യാണ് ലേ എന്നാല്
മ് പിന്നെന്തൊക്കെണ്ട് അങ്ങനെ പോകുന്നു കുട്ട്യാള് കളി കഴിഞ്ഞ് വന്ന്ണോണ്ട് ഉം ഊം തെന്നെ ഏ വ്ടെ പർഞ്ഞാ പിന്ന ന്തൊക്കേണ്ട്
തെയ്ച്ചില്ല പ്പം വാങ്ങീണ് ഓ യാത്രൊക്കെ പോല്ണ്ട് ഇന്നെലൊന്ന് യാത്ര പോയി വന്നു മ് മ് ന്നല ചെർതായിട്ട്ട്ടോ ആ അല്ല അമ്മ ഫുഡ്ഡയ് കാർഞിങാണ്ടിങ്ങനെ പോയി ത്രില്ല പകലെന്നെ രാത്രി ആയപ്പോ തിരിച്ച് വന്നത്
വന്നതേ
വ് ഏനില്ലോ ന്നലെ ചെ ചെലോല് രണ്ടാക്കും ണ്ടായിനി ക്ഷെ ഓല് പോയില്ല്യ ശനിയാഴ്ചാമ്പൊ മടിയാ പോവാന് ശെനി സ്കൂൾ ണ്ടോ ന്നാ പോഊല അങ്ങനെണ് വടെ ആ ആ ഇവരൊകെ പോയാല് വീട്ട് രാത്രി ആയാല് ആ രാത് ത്രി ആയ ഒപ്പം ന്ന്ന്ന് പോഉല പോഉല പോഉലർഞ് അവസാനം ചേവിക്കൊരു സുഖം തരാഞ്ട്ടാം പിന്ന പ് പോകണ്ടാ റിം അങ്ങനെണ് അള്ളാഹ്
ച്ചക്ക് എന്നാണ്ട് അറിം മ്മച്ചി വിൾച്ചറിഓ സേറ്ന് ഞാൻ വെരൂലാന്ന് ഏ എ ഞാൻ വിളിച്ചറീല അറിം
തെന്നെ ആ ഓയിസ്ടണം ആ ആ ഓയിസ്ട്ണെ ടീച്ചർക്ക് വോയിസ്ട്ണം ങട്ട് എന്താ പറ്റി ഓയ്ച്ചുബം എന്താ പറ്റി പറയാ എന്താ ടീച്ചറ് പറിആ എന്താ പറ്റി ഓഴ്ച്ചും കള്ളത്തെരാണെന്ന് പറയാം വെയ്യല്ലോ ഹ ഹ ഹ ഹ ആ ഇന്നാ ശെരി എന്നാ പിന്നെ എന്നാ ശെരിട്ടാ ആ ശെരി വിളിക്ക ട്ടോ ഓകെ
അ ആ